ഹലോ
ആഹ് കേക്ക്ണ്ടോ? ആഹ് കേൾക്ക്ണ്ടല്ലോ എന്താ വർത്താനം
നല്ല വർത്താനാണേജ നിങ്ങള എവിടെ ഉള്ളത്
ഞാൻ വീട്ടിലുണ്ട് പിന്നെ എന്താ ചായ കുടിച്ചോ
ഓഹ ചായൊക്കെ കുടിച്ചോ നമ്മുക്ക് കൊറച്ച് എഴുതാനുണ്ട് എഴുതുന്ന പണിയിലാണ്
ഓഹ എന്താ ഏതാണ് എന്താ ടീച്ചിങ്
അതെ അതെ ഡിഗ്രീന്റെ അസൈൻമെന്റ് എഴുതാനുണ്ട്
ഓഹ കൊറെ ഉണ്ടാവൂല്ലേ ഇപ്പ എന്തായി പഠിപ്പൊക്കെ എന്തായി
പഠിപ്പ ഇപ്പ ഫിഫ്ത് സെമ്മ ഡിഗ്രി ആണ് ചെയ്യുന്നത്
ആഹ പക്ഷെ എന്താലുംനക്ക് നല്ലൊരിതുണ്ട് കേട്ടോ കാരണം പഠിക്കനുള്ള ഒരി ഇതേ പ്ലസ് ടു എല്ലാതും മൊത്തം എഴുതിെടുത്തോണ്ടേ മോണ്ടി സോറി എന്താണ് ടീച്ചിങ്ങിന്റെ ഇത എന്താണ് സ്കൂളിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പ
സ്കൂളില് കാര്യങ്ങള് പുതിയത് മോണ്ടിസോറ തടങ്ങ എന്നൊക്കെ പറഞ്ഞ എന്താ ബാക്കി കാര്യങ്ങൾ നമ്മു കൂടി ആലോചിക്ക കിക്കാന്നൊക്കെയാ പറഞ്ഞേ
ആഹ് ശരി കഴിഞ്ഞ വർഷം ടീച്ചിങ്ങിന് പോയിട്ട് ഭയങ്കര ഒരു. മെന്റലി ഫിസിക്കലി ഭയങ്കര ഒരു സന്തോഷ ആയിരുന്നല്ലോ അല്ലേ ഈ പറഞ്ഞീനല്ലോ
ആഹ അതെ നമ്മള് കുട്ടികളായിട്ട് ഈ ഒരു ഏജിലുള്ള മക്കളായിട്ടല്ലേ അതുകൊണ്ടന്നെ വല്ലാത്തൊരു നല്ലൊരു സന്ത ആഹ അതാണ്
ഞാനും വിചാരിച്ചു പക്ഷെ അനക്ക് നല്ല ക്ഷമല്ലോണ്ടേ ഭയങ്കര ക്ഷമയും പിന്നെ കുട്ടികളായിട്ട് ഭയങ്കര ഇജ് പെട്ടെന്ന് അറ്റാച്ചഡ് ആവല്ലോ നീ അപ്പ അതുകൊണ്ടൊക്കെ ചിലപ്പോ അതുകൊണ്ടൊക്കെ ആയിരിക്കും പക്ഷെ നമ്മക്ക് എനിക്ക് തനെ പെട്ടെന്ന് ദേഷ്യം വരും. ഉം
എവിടെ അവനടെ ആതി ആയ്തി അവനെ സ്കൂളിൽ ചേർത്തിയോ.
സ്കൂളിൽ ചേർത്തിയില്ല ഉം സ്കൂളിൽ ചേർത്തില്ല മോന് മോനെ സ്കൂളിൽ ചേർത്താനേ പിന്നെ അവിടെ അഡ്മിഷൻ ഇപ്പ സ്റ്റർട്ട് ചെയ്തത് ഇതുവരെ അഡ്മിഷൻ ഇല്ലായിരുന്നു തോന്നുന്നു മൂന്ന് മണി വരെ ഉള്ളൂ. ചേർത്തിട്ടില്ല സ്കൂൾക്കണ ദിവസം ചേർത്താൻ പറ്റൂല
അല്ല മുന്നേ ചേർക്കണ്ടേ ആധാറും അതെന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുപോയിട്ട്
ആഹ അപ്പോ അങ്ങനെയാണ് പോയിരുന്ന പക്ഷെ മോന്റേതായ
ആഹ് അന്ന് ചേർത്താൻ പറ്റിയില്ല
ഏഹ അന്ന് ആഹ ഓപ്പൺ അഡ്മിഷൻ ഉണ്ടായിരുന്നു സ്കൂളിൽ അപ്പൊ ആഹ സമയത്ത് പോയില്ല.
ആഹ ഇപ്പം രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ.
ആഹ ഇപ്പൊ രീതി ഇപ്പ എല്ലാരും സ്റ്റാറ്റസ് ഒക്കെ കണ്ടിരുന്നു ഒരു മി എത്രോ പത്ത് മണി ഒമ്പതര റ്റു മൂന്ന മണി വരെ അഡ്മിഷൻ ഉണ്ടിട്ടോന്ന് പറഞ്ഞ സ്റ്റാറ്റസ് കണ്ട്.
ഴിവ് സ്കൂളോ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നായിട്ട് എപ്പോഴെങ്കിലും ഒന്ന് പോയിട്ട് ചെയ്താ എടുത്താൽ മതി അഡ്മിഷൻ എടുത്താൽ മതി
ആഹ എടുക്കണം പിന്നെ എങ്ങനെയുണ്ട് കുട്ടികളെ തേനി ഇപ്പൊ കുട്ടികളായിട്ട് കുട്ടികൾക്ക് വർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കു കേലുണ്ടോ ഇപ്പളും
എല്ല നമ്മള് ആ നമ്മള് ഇപ്പൊ കൊടുത്ത് കൊറച്ച് മുന്നായിട്ട് മക്കള് പിന്നെ പേരൻറ്സ് ഒക്കെ ഇങ്ങനെ ആവശ്യപ്പെട്ടീന എന്താ വെക്കേഷൻ വർക്ക് വേണന്ന് പറഞ്ഞിട്ടെ അപ്പൊ കൊറച്ച് സ്റ്റോറികള് മലയാളം സ്റ്റോറി ഇംഗ്ലീഷ് സ്റ്റോറി ഒക്കെ കൊടുത്തിട്ടുണ്ട് അവരോടൊരു സ്റ്റോറി ബുക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്.
ആ ആഹ് ആഹ് എന്താ ഇവിടെ ഇപ്പൾ എല്ലാ സ്കൂളിലും കാരണം വെക്കേഷന് കഴിഞ്ഞഞ് വരുമ്പോക്കും പഠിച്ചതൊക്കെ മക്കള് മറക്കോല്ലോ
ആഹ അപ്പ എന്തെങ്കിലും ആക്ടിവിറ്റി മോന് മോന് ആക്ടിവിറ്റി ഉണ്ട് അഹ് വർക്കുണ്ടോ വെക്കേഷൻ വർക്ക്.
ആഹ് ബേസികായിട്ടുള്ള കര്യങ്ങളെ ഇപ്പോ ചിഹ്നങ്ങൾ ചെർത്ത് മലയാളത്തിന് ചിഹ്നങ്ങൾ ചേർക്കാൻ പിന്നെ സൗണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ ഇംഗ്ലീഷ സൗണ്ട് വെച്ച് വായി കിറതൊകെ ഒരു ദിവസം ഒരു വേഡ് വാ വച്ചാ മതി അത്ങ്ങനെ തറവായിട്ട് അങ്ങനെ മ ഉണ്ടാവും. പക്ഷെ ചെറിയ മക്കളല്ലേ പെട്ടെന്ന് മറന്നു പോവല്ലോ
അതാണ് ഞാനും സി ബി സി പഠിച്ച കൾ വരുന്ന സ്റ്റോറികള് ചെറിയ ഷോർട്ട് സ്റ്റോറികൾ കൊടുത്തിട്ട ആയിരുന്നു അതെ അത് റീഡ് ചെയ്യാൻ പറഞ്ഞിട്ട്.
ആഹ അല്ല അങ്ങനെയൊക്കെ കൊടുക്കുമ്പോളേ എന്താ പറയാ മക്കള് മറന്നോ അതെ മറ്റ. പിന്നെയ നമ്മള് ആ മക്കളെ പഠ ഉട്ക്കാനേ ഭയങ്കരായിറ്റ് ബുദ്ധിമുട്ടാവും കാരണം പഴയ കാര്യങ്ങളൊന്നും ഓർമ്മണ്ടാവൂല ബേസിക്കായിട്ട് ഒന്നും മക്കക്ക് ഓർമ്മണ്ടാവൂല
ഇന്നാലും സ്കൂൾ ഓപ്പൺ ചെയ്താല് ഓര് ഫസ്റ്റ് റിവിഷൻ ഒരു ഇതായിരിക്കും മ ഫസ്‌റ്റൊരു ഉം
ക്ഷേ കൊ എങ്ങനെ സ്റ്റി കൊടുത്താലും നല്ല യൂസ്ഫുൾ ആവും
അതാണ് അതുംകൂടി അതുംകൂടിണ്ടെങ്കി പെട്ടെന്നവര്ക്ക് ആ കേ ഒരു ടച്ച് വിടൂലല്ലോ
ആഹ് ഇവേ വേ ഇവര്താണ് പക്ഷെ അമ്മക്ക് ഇപ്പം വിര്ന്നൊ ക്കൊ പോവുമ്പളേ പ്പെ ഈ വെക്കേഷനിലല്ലേ ഉം നമ്മള് പേരൻസിനിത് ബുദ്ധിമുട്ടാണ് ചെല പേരൻറ്സിനൊക്കെ ദേഷ്യം വര്ന്ന്ണ്ടാവും കാരണം ചെല വർക്ക് ചെയ്യണം പക്ഷെ ചെല മക്കക്ക് ആഹ്
കുട്ടികൾക്കും അങ്ങനായിരിക്കും ആഹ്‌ കു ട്ടികൾക്കും ചെല മക്കക്ക് ചെയ്യാൻ മടിണ്ടാവും കാരണം വീട്ടിലൊക്കെ കളിക്കാന് മ കുട്ടികളും ഒക്കെ ആയിട്ട്ണ്ടാവുമ്പളേ ആ ഒര് പ്രയാസണ്ടാവും ന്നാലും മക്കള് നല്ല ഇൻഡ്രസ്റ്റില് ചെയ്യല്ണ്ട് സാധാരണലേ മോനെങ്ങനേ ചെയ്യൂലേ
മോന് ചെയ്യും പിന്നെ ഞാൻ ചെല സമയത്തൊക്കെ ഫോണ് ട്ത്ത് നോക്കാനൊക്കെ ബുദ്ധി മറന്നു പോവും പിന്നേ വീട്ടിലൊക്കെ പോവുമ്പോ അങ്ങനത്തെ എന്തെങ്കിലും അമുക്ക് ഓരോ ഇഷ്യൂ എന്തെങ്കിലും വരുമ്പോ അത് താവും വെക്കേഷന് എന്താണ് സ്കൂള് തൊറക്കുമ്പോക്ക്ല്ല പർച്ചേസൊക്കെ കഴിഞ്ഞോ
ഇല്ലാ ചെയ്തിട്ടില്ല പർച്ചേസ് ചിയ്യാനുണ്ട് അതൊക്കേ ലാസ്റ്റ് വീ ക്കാ ഈ മെയ് ലാസ്റ്റ് വീക്കൊക്കെ ആവുമ്പോ ചിയ്യാന്നാ വി ഉദ്ദേശിക്ക്ണത്
ആഹ് അതെ ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് വീക്കില് പെര്ന്നാളും വെക്കേഷനും ഒക്കെ ഇപ്പോ ഇപ്രാവശ്യം ഭയങ്കര എക്സ്പെൻസ് ആയിരുന്നു
ഇത് ആഹ്‌ ഒരു മാസം നല്ലൊരു സ്കൂൾ ഓപ്പണിങ്ങും പെരുന്നാളൊ ഒക്കൊരുമിച്ചാണല്ലോ വര്ന്നത്
ആഹ് അതെ എന്താ പറയാ പിന്നേ കൊറേ മക്കള്ണ്ടാവുമ്പളും മക്കള് വ അത്യാവശ്യം ഇപ്പൊ അവ്ടം പിന്നെ എസ് ഏ എസ്എൽസിടെ റിസൾട്ട് എൻ എന്നാണ്
റിസൾറ്റ് മെയ് മൂന്നാം വാരത്തോടേന്നാ പറ്ഞ്ഞത് എന്നാന്ന് ഏകദേശം അട്ത്ത്ട്ട്ണ്ട് ഇന്ന്പ്പോ ഒൻപതാം തീയതിയാല്ലോ ഏകദേശം ഒര് പതിനഞ്ചാം തീയ്യതിയോട് കൂട്യേക്കെ പ്രതീക്ഷിക്ക
അതെ അതെ ഏതായാലും പിന്നെ സ്കൂള് ഒക്കെ സ്റ്റാർട്ടേയ്ത് കഴിഞ്ഞാ പിന്നെ പഴയ പോലെന്നായി ഇപ്പൊ കൊറേ അമ്മക്ക്
ഒഴിവും കാര്യങ്ങളൊക്കെണ്ട് ആഹ്
ക്ഷേ ഇനിപ്പം
ഇഞ്ഞ് സ്കൂള് തൊറന്ന് കയിഞ്ഞാലതൊന്നും കിട്ടൂല ഇഞ്ഞ്പ്പോ നാളെ ഏ ഉം മൺഡേ മുതല് മൺഡേ സ്കൂള് ഇള്ളന്ന് പോണം അന്ന് അവ്ടൊര് ചെറിയൊര് കുട്ടികളെ സ്റ്റാൻഡേട്ക്ക് പോവുന്ന മക്കക്കൊര് അഡ്മിഷനും കാര്യങ്ങളായിറ്റ്
ഓഹ് അപ്പം പോണ്ടി വരുംലേ അവ്ട്ക്ക്ള്ള ബാക്കി ടീച്ചേഴ്സിനൊക്കെ അപ്പോയിന്റയ് തോ ഇന്നാള് കൊറേ ടീച്ചറിനെ ഇതാക്കിയല്ലോ
ആഹ് അത് അതൊക്കെ ചെയ്തു അത് കയിഞ്ഞിട്ട്പ്പൊ മീറ്റിംഗ്ണ്ടായിരുന്നു അവരെ വെച്ചിട്ട്
ആഹ് സ്കൂളില് ഒരു ജോലിണ്ടായാല് പിന്നെ അതൊരു ഉത്തരവാദിത്യന്നേണ്‌ ലേ കാരണം എന്താ പറയാ നമ്മള് വിചാരിച്ച പോലെ ഞമ്മക്കൊരു ഫ്രീ ആയിട്ട് തോന്നിയ
ഉം അതാണ് പ്പം ഞാന് ഈ സ് സ്കൂളില് കേറിയേനേഷം ഞാൻ ഡിഗ്രിയൊക്കെ ഡി ആകെ നിർ ത്തി വെച്ചതാണ് സ്റ്റോപ്പാക്കി കാരണം അ തും ഇതും കൂ ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടോവ്വാൻ പറ്റാത്തോണ്ട് ആഹ് ഇപ്പം അവിട്ന്ന് എല്ലാവരും ഇപ്പവിടെ പുതിയ ടീച്ചേഴ്സ് വന്നവരൊക്കെ ഡിഗ്രി കഴിഞ്ഞവരാണ് അപ്പൊ ഇൻക്ക് തോന്നി എന്തിനാണ്പ്പം വെറ്തെ നമ്മള് കൊറച്ച് റിസ്ക്ക്ട്ത്താലും എങ്ങനെയെങ്കിലും ഇത് കംപ്ലീറ്റെയ് ത് കഴിഞ്ഞാല് നന്നായിരിക്കല്ലോന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തത്
ഓഹ് അത് ശെരി ഏതായാലും ഫിഫ്ത്ത് സമ്മായല്ലോലേ ഇനിയൊര് സമ്മും പാടല്ലോ
ഉം അതിലിപ്പം ഫോർത്ത് സമ്മ് എഴ്തിയിട്ടില്ല അതും ഇഞ്ഞ്തിന്റെ എടെയിലൂടെ എഴ്തി ഇണ്ടാക്കണം ഉം അത് അസൈൻമെന്റ് രണ്ട് ണ്ട് ആഹ് ഒര് ഹൺണ്ട്രഡ് എ ഫോർ ഷീറ്റില് എഴ്താന്ണ്ട്.
ഓഹ് അതൊക്കെ ഈ മക്കളെ എടേല് മാനേജെയ്ത് പോ
കും ഈ ഒര് അസൈൻമെന്റ് ഇപ്പം കംപ്ലീറ്റെയ്ത് വെച്ചാല് ബാക്കിള്ളത് പിന്നെ എന്തെങ്കിലൊക്കെ ചെയ്യാന്ന് ഉദ്ദേശിച്ചിട്ടാണ്പ്പം
അയിന് ലാസ്റ്റ് ഡേറ്റ് അങ്ങനെണ്ടോ?
ആഹ് ഈ തേർട്ടി മെയ് തേർട്ടി ഫസ്റ്റിനാണ്.
ഓഹ് അത് ശരി ഒരു അസൈൻമെന്റ് ഫുള്ളായോ കംപ്ലീറ്റായി.
ഇല്ല ഞാനിപ്പ എഫോറ് ഒരു ഫിഫ്റ്റി എഫോറെട്ത്ത്ട്ട് ഫുള്ള് മാർജിനോക്കെ വരച്ച് അയിന്ള്ളൊര് എഴ്താന് മാർജിനൊക്കെ വെച്ച് റെഡിയാക്കി ഇഞ്ഞ ഇഞ്ഞ് ഉം ഇഞ്ഞത് എഴ്തി സ്റ്റാർട്ടെയ്യണം അസൈൻമെ റ്റ് അഞ്ച് സബ്ജക്റ്റാണ്ള്ളത് ഫിഫ്ത്ത്സമ്മില് അതില് ഓരോന്നിനും രണ്ട് അസൈന്മെന്റ് ഒര് ഒര് സബ്ജക്ടിന് രണ്ട് അസൈന്മെന്റ് ഏകദേശം ഒരു പത്ത് ത്ത് പത്ത് പന്ത്രണ്ടൊക്കെ പേജ് വെരും ഓരോ അസൈൻമെന്റ്. ചിലപ്പൊ പതിനഞ്ചൊക്കെ വരും ഉം.
ഉം അപ്പൊ ഒരു ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ഒക്കെ ബ്രേക്ക് വരും - ഉം അതെ എഴുതി തീർക്കാന്ന് പറയണത് ഭയങ്കര ടാസ് ക്കാണ് കാരണം വീട്ടിലെ ജോലിയും പിന്നെ ഈ ടീച്ചിങ്ങിന്റെ
ഇപ്പൊണ്ട് പിന്ന അതൊണ്ട് സ്കൂൾ നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടിയിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ് അതിനുള്ള പ്രിപ്പറേഷനോ അതും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇങ്ങനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പുതിയൊരു വർഷം വരുമ്പോ നമ്മള് കൂടുതല്- കാര്യങ്ങളൊക്കെ എത്തി കുട്ടികളെ മുന്നിലേക്ക് പോകണംന്നുള്ള-
ആഹ് അതെ അതെ ചെയ്യും ഇത്ര ഈ വർഷം ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അടുത്ത വർഷം ഇതിനേക്കാളും ചെയ്യാൻ കഴിയും കാരണം ആ അത്രയും ഹാർഡ് വർക്ക് എടുക്കുണ്ടല്ലോ
ഉം പിന്നെഞാൻ പഠിച്ച ഡിഗ്രി ഇപ്പൊ എന്ത ഈ ഒരു വർഷം നമ്മൾ കഷ്ടപെട്ടാലത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാ പിന്നല്ലല്ലോ അപ്പൊ ആ ഒരു ഇതാവല്ലോ നല്ലതാവല്ലോന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം
ആഹ് അല്ല ഡിഗ്രി വിദ്യാഭ്യാസംന്ന് പറയണ തന്നെ ഭയങ്കരമായിട്ട് ഉം അമുക്കുള്ളൊരു അസ
ആഹ് ഇന്നത്തെ കാലത്ത് വിദ്യ എവിടെ ചെന്നാലും ചോദിക്കും എന്താണ് കോളിഫി
ആ എന്താ കോളിഫിക്കേഷൻ- ന്ന് ഇപ്പൊ പ്ലസ് ടു പറയുന്ന ആൾ ആളുകളും ഇല്ലാതായി ആദ്യം ടെൻത് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ഒരു ഇതായിരുന്നു പക്ഷെ ഇപ്പൊ ടെൻത്ത് പറയണ പോലെന്ന് തന്നെ പ്ലസ് ടു പറയണലുണ്ടായി ഇപ്പം ഡിഗ്രി പറയാ അപ്പ അതിനേറെ എന്താ പറയാ മാസ്റ്റേഴ്സ് ഒക്കെയാണ് ഒക്കെ പറഞ്ഞ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണൊല കൂടുതൽ ആളുകളും. ഇപ്പം കല്യാണം കഴിഞ്ഞാലും പഠിക്ക ക്കാനൊക്കെ പോകുന്നത്
ആഹ് അതാണ്. അതിപ്പോ കുറെ ആളുകളൊക്കെ കുറെ അവയർ ആയിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു കാര്യത്തില്.
ആഹ് അതെ അതെ പിന്നെ ഞമ്മുക്ക്- ഇപ്പം മക്കക്കിപ്പം ഒന്നാം ക്ലാസ്സില് പഠിക്കണ തന്നെ എൽകെജിയില് എത്ത്മ്പം പഠിക്കണ പണ്ട് നമ്മള് അഞ്ചാം ക്ലാസിലും ആറാം ക്ലാസിലും പഠി ച്ചിരുന്നകാര്യങ്ങളാണ് ഇംഗ്ലീഷൊക്കെ ആയാലും-
ആഹ് അതാണ് സിലബസൊക്കെ മാറി വന്നപ്പോ അങ്ങനെയാണ് കുട്ടികള് ദേ ഇപ്പത്തെ ക മക്കൾക്ക് അതിനുള്ള കപ്പാസിറ്റിണ്ട് കാര.. അത്രയും ബ്രെയിനും ആ അതാണ് അവരെ പിന്നെ.. അവരത്രയും ഇതാണ് നമ്മളെ ഈ ഒരു ന്യൂ ജനറേഷൻ മക്കളെ, അത്രയും നല്ല കഴിവുള്ള മക്കളാണ് കാരണം ഞമ്മളപ്പോ അന്നത്തെ.. മുന്നത്തെ കാലത്തെ പോലെയല്ല.
ഇപ്പൊ ഇംഗ്ലീഷൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അഞ്ചാം ക്ലാസീന്നൊക്കെയാണല്ലോ അല്ലെങ്കി.. ഇനിയിപ്പൊ അ ഔ ഫസ്റ്റ് ഈ എൽ കെ ജി യു കെ ജി കഴിയുമ്പോക്കും തന്നെ ഇപ്പ നമുക്ക്.. ഗ് ഗ്രാമറായാലും ഒക്കെ നമുക്ക് നമുക്ക് പഠിക്കാനൊരു ബുദ്ധിമുട്ടായിരുന്നു. ആ എന്നാ ആയിക്കോട്ടെഞൻ കട്ടാക്കിയിട്ട് വിളിക്കാവേ,
ഓക്കെ
ശരി